ഹലോ
ആഹ് പറഞ്ഞോ
ആഹ് എന്തൊക്കെ
ആഹ് വെറുതെരിക്കണ് പ്രത്യേകിച്ച് പണിയൊന്നുല്ല
ഒക്കെ കഴിഞ്ഞോ
ആഹ് എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ പണിയൊന്നും ഒണ്ടായില്ല ആഹ് നല്ല മഴയാണ് ഇവിടെ അപ്പൊ പൊറത്തൊന്നും ഇറങ്ങില്ല പിന്നെ വീട്ടിലമ്മയൊള്ളോണ്ട്
ആഹ് അമ്മടക്ക്ണ്ടാവൊക്കെല്ലെ
ആഹ് അതെ അതെ
ആഹ് നമ്മുക്ക് ഫ്രീ ആയിക്കാരല്ലെ
അമ്മേനെ സഹായിക്കും അമ്മ പറഞ്ഞ
പറഞ്ഞ അമ്മ പറഞ്ഞാ ല്ലേ
വെല്ല്യ വെല്ല്യ പണികളൊന്നും എടിപ്പിക്കില്ല കാരണം ഞാൻ വന്ന് കഴിഞ്ഞാ അത് കൊളാവുന്നൊക്കെ പറഞ്ഞിട്ട്
ആഹ് എന്ത് ചെയ്യുന്നു പഠിക്കാ
ആഹ് കഴിഞ്ഞു ഇപ്പ ഈ ഇടത്തേ കഴിഞ്ഞോളൂക്ലാസ് ഇപ്പൊ റിസൾട്ട ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കണു
എന്തിന്റെ
പി ജിയുടെ
ഓ അങ്ങനേകെ
ആ അവിടെയോ
ഉട്ട എവിടെ ഹൗസ് വൈഫാ വീട്ടില് ഉം
ഞ്ഞപ്പാ
ആഹ് പണി ഒക്കെ കഴിഞ്ഞ് കറി ഇണ്ട് വേവിച്ച് വെച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് നേരാക്കണം പിന്നെ കൂട്ടാനൊന്നും കിട്ടീട്ടില്ല മീനെന്തേലൊക്കെ വാങ്ങി കൊണ്ട് അങ്ങനെ അത്‌ പൊരിക്കണം അതെന്നെ ഉള്ളു ബാക്കിയൊക്കെ കഴിഞ്ഞ്
പിള്ളേരൊക്കെയോ
ഒരാള് സ്കൂൾ പോയി ഒരാൾ ഇതാ ഇന്റെ ഒക്കത്തണ്ട് ഒറങ്ങി നീച്ച്ക്ക ഉം എന്ത് തുണ്യാള് ഒണക്കി നടക്കാണേ ഇന്നൊരു വെളിച്ചൊക്കെ ഇണ്ടേ അപ്പൊ ഇങ്ങനെ തുണ്യാളെ പിന്നാലെ നടക്ക
ഉം ഉം
കൊറെേ ഇണ്ടേയ് ഉണങ്ങി കിട്ടണ്ടേ തോരിടാനും വേണ്ടെ സ്ഥലം അപ്പൊ അങ്ങനെ അത്‌
ആഹ അത് ശെരിയാ തുണ്യാളൊക്കെ ഉണക്കി ഇടുക്കാ നല്ല പാട ഇവിടെ
അവിടെ എന്ത ചെയ്യല്
ഇവിടെ അകത്തിടും അല്ലെങ്കിൽ പുറത്ത് കുറച്ച് നേരം ഇടും മഴയില്ലാത്ത സമയത്ത് മഴ വരും ഒപ്പ തന്നെ ഇടുത്ത് മാറ്റും
ഉം അതാണ് ഇടങ്ങേറ് മഴ വരുന്നീന്റെ മുന്നെ ഇടലും മഴ പിന്നാലെ വരും അപ്പ ഇട്ക്ക പിന്നിം ഇട ഇട്ക്ക അപ്പൊ ഇന്ന് ഇപ്പൊ ഒരു വെളി ഉച്ചൊക്കെ കണ്ടപ്പോ അങ്ങനെ ഇട്ടതാ
ആഹ് അതെ അതെ
ഉം ഇപ്പൊ ഒരു മൂടലൊക്കെ വെര്ണ് ണ്ട് ഉം
വേറെന്താ പണി അപ്പ വേറെ വീട്ടില് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുംല്ലലേ
ഇല്ലേ വീട്ടു ജോലി തന്നെ അല്ലാതെ വേറെ പണി ഒന്നുംല്ല ഇനി എന്താ പീജി ഒക്കെ കഴിഞ്ഞിട്ട് പ്ലാൻ
ജോലിക്ക് കേറണം അപ്പൊ അന്വേഷിക്കണം റിസൾട്ട് ഒക്കെ വരണോലൊ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടണല്ലോ അതിന് ശേഷമാണ് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റ പറ്റൊള്ളു അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ നോക്കി ഇരിക്കാണ്
ഉം ഇന്നിട്ട് എന്താ ഫ്രീ ടൈം ഒക്കെ പണിയെന്താ
എന്തെങ്കിലൊക്കെ വീട്ടില് ചെടി നടലോ മീൻ വളർത്തലൊക്കെ ആയിട്ട് അങ്ങനെ പോണു ആഹ് അതെ അതെ
ആഹ് അതൊക്കെ നല്ലത് തീരുമാനം ഇൻക്കങ്ങൻത്തീനോടൊന്നും താല്പര്യല്ല
ഇല്ലേ
ഉം ഉം
ആഹ ഇനിക്ക് അതാണ് സമയം പോവാനുള്ളു വേറൊന്നുല്ല
ആഹ അല്ല എന്ത് മീനാ ഇള്ളത് ആഹ് കുഞ്ഞി
ആഹ ചെറിയ മീനും വല്യ മീനൊക്കെ ആയിട്ട് ടാങ്കിലൊ അക്വാറിയത്തിലൊക്കെ ആയിട്ട് വളർത്തും ആഹ്
ഉം ഇവിടെ എന്റെ എളേച്ചനും അങ്ങനെ ഏന്ന് പണി
ആർക്ക്
ഇന്റെ ഇളയച്ഛനെ ഹസ്ബൻഡിന്റെ അനിയന് അവൻക്ക് ആഹ് അങ്ങൻത്തെ പണി ഏണ് അവനിക്ക്
എന്താ ഇങ്ങനെ ആ പെറ്റ്ഷോപ്പ്
ഉം
അ
അവിടെ ഇങ്ങനെ പിന്നെ വളർത്തിട്ട് ഇങ്ങനെ നടക്കും ഇവര് എന്നിട്ട് വീട്ടിലും ആഹ് ഇപ്പഴും മറ്റേ പഴയ ഫ്രിഡ്ജ് ഒക്കെ ഒണ്ടാവില്ലേ
ആഹ് ഫ്രിഡ്ജ് ആ ആ ബോക്സിനാത്ത് ഇട്ടിട്ട് വളർത്തല്ലേ
ഉം പിന്നെ അതേ മാതിരി താറാവ് കോഴി പ്രാവ്
ഇതെല്ലാം കൊടുക്കണതാ
ആഹ് അവന് കച്ചോടം പിന്നെ അത് ടിവി ഉം
എനിക്ക് ഇഷ്ടപ്പെട്ട പണിയാണ് അതൊക്കെ
ആഹ്
ഇപ്പ സമയം നല്ലോണം ഒള്ളത് കൊണ്ട് അതൊക്കെ നോക്കി ഇരിക്കണു
ഉം അവന് പിന്നെ മറ്റേ പൂച്ചകള് ഒക്കെ ഒണ്ടല്ലാ മറ്റേ തൊപ്പള്ള പൂച്ചകളും അങ്ങ ഉം അങ്ങൻത്തെക്കെ ഇണ്ട് ഒട്ടുമിക്ക സാധനങ്ങളും ഒണ്ട് ഉം
ഒക്കെ അവിടുന്ന് സാധനങ്ങള് ഒക്കെ മേടിക്കാറില്ലേ
ആഹ് ഉപ്പടെ വീട്ടിലും ഉണ്ടേ
ആ നിങ്ങടെ വീട്ടിലും ഉണ്ടാ
ആഹ് ഇവിടെ വെല്യ കൂട് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഇണ്ട് കൊറച്ച് നല്ല ചെറിയ ഇറ്റികള് ഒക്കെ ഇവിടെ കൊടുന്ന് ഇടും അയിന് അപ്പൊ തിന്നാൻ കൊടുക്കാൻ ഒക്കെ രാവി
അപ്പ ആരാ വീട്ടില് ഇത് മൃഗങ്ങളെ ഒക്കെ ആരാ നോക്കണേ
അവൻ തന്നെ ഉം ൽ ഉം അല്ല ചെറിയവനെ എൻ്റ ഹസ്ബൻ്റിന്റെ അനിയനാ
ആഹ് ആഹ് ഇവിടെ വീട്ടിലും കൊണ്ടൊന്ന് വളർത്തണ്ടന്ന് അല്ലേ
ആഹ് ഓന്തന്നേ തിന്നാൻ കൊടുക്കലും
ആഹ് ആഹ് നോക്കലെക്കെ
കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഇങ്ങനെ അയച്ചുവിട്ട പേരുടെ ഉള്ളി കൂടി ഇങ്ങനെ വണ്ടി പോയപ്പോ നല്ല രസ ചന്തല്ലേ ഇവിറ്റകളെ കാണാനേ കുട്ടികളെ ആ തൊപ്പള്ള പൂച്ചകള് ആകുമ്പ നല്ല ഒരു ക്യൂട്ടനെസ്സ് അല്ലേ നല്ല ലുക്കില് നല്ല വെള്ളി ഒക്കെ ആകുമ്പ നല്ല ചന്ത കാണാന്
എനിക്കും അങ്ങനെ എന്തേലൊക്കെ വാങ്ങിക്കണം എന്ന്ണ്ട് പ്രാവിനയോ അങ്ങനെ എന്തെങ്കിലും കിളികളെക്കെ ഈ പ്രാവും കിളികളെയെക്കെ വളർത്തുമ്പോ അയിന്റെ പൊടിയക്കെ വരുല്ലോ ഹലോ